പ്പെ
ഹലോ
അതെ എന്താ വർത്താനം വീട്ടിലിങ്ങനെ ഇരിക്കയാണ് വെറുതെ
അതെ അതെ സുഖം തന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല ഇപ്പോ ഞായറാഴ്ചും കൂടല്ലേ പ്രത്യേകിച്ച് ഓഫീസും കാര്യങ്ങളൊന്നും ഇല്ല വർക്കൊന്നും ഇല്ല വെറുതെങ്ങനെ ഫ്രീ ആയിരിക്കാണ് എന്താപ്പ അവിടെ പാട്
അതെ നിങ്ങള് പറഞ്ഞപ്പോലെ ഇന്ന് ഞായറാഴ്ചയാണ് വലിയ തിരക്കില്ലാത്തൊരു ദിവസം അപ്പോ ക്ലാസും ഇല്ല ഒന്നും ഇല്ലാത്ത ദിവസമാണ് അപ്പോ ഞാ ഇങ്ങനെ പുറത്തക്ക് പോവാൻ നിക്കായിരുന്നു വണ്ടിൽ ഇങ്ങനെ നോക്കിയപ്പോ വണ്ടിയില് പെട്രോള് കാര്യം ഇല്ല അപ്പോ ചെങ്ങായിനെ വിളിച്ചിട്ട് പെട്രോൾ കൊണ്ട് വരാൻ പറയണ്
ആഹ അതെ അതെ ഇപ്പാണെങ്കി അറിയാല പെട്രോളിനൊക്കെ എമ്മ പെരും പൈസയും നെലക്കും അമ്മള് ഞാനിപ്പോ ഞങ്ങളിപ്പോ ഇന്ന് ഞായറാഴ്ചയായോണ്ട് ഫ്രണ്ട്സക്ക കൂടീട്ട് എന്താക്ക വിചാരിച്ചിനി ട്രിപ്പടിക്കാന്നൊക്കെ വിചാരിച്ച് നിക്കേനി പിന്നെ ജസ്റ്റ്‌ നോക്കുമ്പോ അന്ന് നോക്കുമ്പാണ് നമുക്ക് ആ മറ്റേ പെട്രോളിന്റ പൈ എന്റാരു ബോധം വരുന്നത് പെരും പൈസ ഇ എനിക്കെന്താ നടക്കൂല ഇപ്പ നമ്മള് ലോങ് ട്രിപ്പ് വിചാരിച്ചത് പക്ഷെ എന്ത് നടക്കൂല ഈ എണ്ണ ഈ അമ്മ ചെലവാണ് ഒരു ഒരുമായിരി അന്നാണ് ഇപ്പ യുദ്ധം കാരണം പ്രശ്നങ്ങൊക്കെ ആയോണ്ടേ ഒറ്റടിക്കല്ലേ പൈസ കൂടിയ മൊത്തത്തില് അതുകൊണ്ട് ആ ഒരു പ്രശ്നം കൂട ഉള്ളോണ്ട് നമ്മളെന്താ പിന്നാ ട്രിപ്പാണ് ക്യാൻസലാക്കി നിക്കാണ് അല്ലേ ഇപ്പോ മറ്റേ മൂന്നാർ പോണോന്നൊക്കെ പറഞ്ഞ് വിളിച്ച് ചെക്കന്മാര് ആ അങ്ങനെയൊക്കെ ആയതോണ്ടെ ആ പോവാനെന്നും പറഞ്ഞ് നിക്കേ പക്ഷെ ഇത് പെട്രോളിന്റെ ഈ സംഗതിയൊക്കെ ആയൊണ്ടെ എന്താ ഇപ്പോ എന്റെ വണ്ടിലിപ്പോ എന്താ പെ തീരാൻ കാരണം പെട്ടെന്ന്
ഒന്നുല്ല ഞാന് മുമ്പ് അടിച്ച് ഞാൻ പിന്ന പെട്രോൾ ഇണ്ട്ന്ന് വിചാരിച്ചിക്കാരുന്നു പിന്നെ പെങ്ങള് പറഞ്ഞക്കുന്നെ പെട്രോളിനിപ്പ ഭയങ്ക ര വെലയാണ് ഇപ്പന്ന് വച്ചാല് ഒന്നാമതേ അമേരിക്ക ഇറാന് യുദ്ധം അത് ഭയങ്കര രീതീല് ഇതിനെ ബാധിച്ചിട്ടുണ്ട് അപ്പൊ നമുക്കറിയ ഈ ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിലായിട്ട് ഒരു എട്ട് രൂപയോളം ഇപ്പൊ ഡീസലിനും പെട്രോളൊക്കെ വർദ്ധിച്ചുന്നുള്ള സ്വാഭാവികമാണ് നമ്മളിപ്പോ ഇന്നത്തെ കാലത്ത് നല്ല രീതി ഈ രു വാഹനം ഓടിക്കുന്ന ആൾക്കാരാണ് അമ്മള് വ്യത്യസ്തമായ വാഹനങ്ങള് ഓടിക്കുന്നവരാണ് അപ്പൊ എല്ലാ വാഹനങ്ങൾക്കും ഇന്ധനം വേണം അപ്പോ പെട്രോളാണെങ്കിലും ഡീസലാണെങ്കി എല്ലാം ആവശ്യണ്ട് അപ്പൊ മനുഷ്യർക്ക് ഒരിക്കലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സാനായിക്കണ് ഇപ്പൊ ഈ പെട്രോള് അപ്പൊ എത്ര വെല കൂട്ട്യാലും അത് വാങ്ങാതിരിക്കാന്നുള്ളൊരു ഒരിക്കലും പറ്റൂല്ല കാരണം നമ്മളെന്തായാലും ജോലിക്കാണെങ്കിലോ അല്ലെങ്കി പഠനാവശ്യത്തിനക്ക പോകുമ്പോഴും ഇത്രയും പെട്രോള് എന്ത് എ നമുക്ക് എന്തായാലും ആവശ്യാണ് ഉപയോഗിക്കേണ്ടത് നമ്മക്കറിയാം ഇനീപ്പ ഇപ്പ വെല കൂട്ടി കൂ കൂട്ടഞ്ഞാൽ ഇപ്പ ഈ അടുത്തിനി കൊറയും തോന്നുന്നില്ല കാരണം നമക്ക് ഇതിനൊക്കെ പ്രധാനപ്പെട്ട കാരണം ഇത് വരുന്നത് ഈ കട ഏഹ് ഹോർമോസ് കടിലൊടുക്കടച്ചു ആന്റ ഒരു യുദ്ധം കാലത്താണ് അപ്പ ആ ഒരു കടലൊടുക്ക് വഴിയാണ് സ്വാഭാവികമായിട്ടും ക്രൂഡോയില് കാര്യങ്ങളും ഇങ്ങട്ട് ഇന്ത്യയിലേക്ക് വരുന്നത് ആ ഒരു ക്രൂഡോയിൽന്നാണ് സ്വാഭാവികായിട്ടും ഈ പെട്രോൾ ഉണ്ടാക്കുന്നത് അപ്പൊ അവിട അത് അടച്ച കാരണത്താല് തന്നെ ഇങ്ങട്ട് പൊതുവെ ക്രൂഡോയില് ക ആ ഭയങ്കര കൊറഞ്ഞ രീ തിയിലാണ് എറ
ലാണ് ഏറക്കുമതി ചെയ്യുന്നെ അപ്പോ ഇതൊക്കെയാണ് ഞാൻ മനസിലാക്കുന്നെ ഈ പെട്രോളിന് ഭയങ്കര രീതീല് വെല കൂടാൻ കാരണം എന്നുള്ള അപ്പോ നിങ്ങള കാഴ്ചപ്പാടിൽ എന്താണ് ഇങ്ങനെ വെല കൂടാനുള്ള കാര തോന്നുന്നത് താങ്കൾ പറഞ്ഞ ആ ഒരു വിഷയത്തിനോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നുണ്ട് എന്നാലും പറയാലോ ഇറാനും അമേരിക്കായുള്ള പ്രശ്നത്തില് മൊത്തത്തിലിപ്പ അമ്മള പ്രശ്നം വിശലനം ചെയാണെങ്കിലീ അമേരിക്കെന്റെ ഭാഗത്ത് തന്നെയാണ് എന്ത് ഒരു തെറ്റായിട്ട് വരുന്ന സംഗതി യുദ്ധാണ് ഇപ്പ രണ്ടു ഭാഗത്തും എന്തുണ്ട് ഫോൾട്ടുകളുണ്ടാകാം കാര്യം രണ്ടാക്കും നഷ്ടള്ള കാര്യാണ് കമ്മോ യുദ്ധം സപ്പോർട്ടെയ്യാൻ പാടില്ല നമ്മള് ഒരാള് സപ്പോർട്ടെയ്യാൻ പാടില്ല നമ്മള് ചെയ്യേണ്ടച്ചാല് നമ്മള് ഇന്ത്യ ഇത്പോലെ തന്നെ ഒര് ആ സമന്വയ ആ ഒരു നിലപാടെടുത്തിട്ട് രണ്ടുപേരെയും എന്താ യുദ്ധം നിർത്താനുള്ള ഒരു ആ ഒരു മെന്റാലിറ്റി നമുക്ക് കൊണ്ടുവരുത്തിക്കാന്നുള്ള നമ്മള് ചെയ്യേണ്ട മെയിനായിട്ടുള്ള കാര്യാണ് ആ അങ്ങനെത്തെ സാഹചര്യത്തി എ എന്നിരുന്നാല് നമ്മള് ഒന്നൂട സപ്പോർട്ട് കൊടുക്കണ്ട ഇറാനാണ്. കാര്യം മറ്റൊന്നെല്ലാം നമുക്കറിയല്ലോ ഇത് തൊടങ്ങിയതും മറ്റതാക്കിയതൊക്കെ അമേരിക്കന്നെയായോണ്ടന്നെ തെറ്റ് അമേരിക്കേന്റെ ഭാഗാ ന്നൊള്ളോണ്ടന്നെയാണ് ഇപ്പോ ഒരു ഇപ്പ ലാസ്റ്റിപ്പം ഇറാൻ വച്ചെ ഉപാധീന്ന് പറഞ്ഞത് എന്താ ഓലെ യുദ്ധ നിർത്തും യുദ്ധ നിർത്താനും പർഞ്ഞ് അതുപോലെ തന്നെ ഓൽപ്പം നഷ്ടപരിഹാരം ആ നഷ്ടം തിരുത്താനും പറഞ്ഞു കാരണം നമുക്കറിയാം ഏഹ് യുദ്ധം നടക്കുന്ന ടൈമിലീ ഡോളറിന്റ മൂല്യംങ്ങട്ട് കൊറച്ചിട്ട് എന്താ പറയ എഹ് വെറും എൺപത് ഡോളറിണ്ടെങ്കില് ഇറാന്റെ ബില്യണയറായിട്ട് നിക്കാന്നാണ് കാരണം അത്രയും പൈസ കൊറ ഡോളറിന് മൂല്യം കൊറഞ്ഞിനി ഇറാന് ഇറാന്റം പൈസേന്റെ ഇറാന്റെ ആ കറൻസീന്റെ മൂല്യം അത്രയും കൊറഞ്ഞ് പോയിട്ടുണ്ട് അതായത് ഡോളറെന്ന് പറഞ്ഞാല് അവിടെ ഇറാന്ന് പറഞ്ഞാല് പൂജ്യം പോയിന്റ് പൂജ്യം പൂജ്യം പോയിന്റ് എട്ടൊക്കെ എത്തുന്ന ആ ഒരു കോലത്തില് അത്രയും പൈസ ഇറാന്റെ കറൻസിന്റെ മൂല്യം കൊറച്ചിട്ട് അപ്പോ അത്രത്തോളം അമേരിക്ക ഓലെ ബുദ്ധിമുട്ടിച്ച സ്ഥിതിക്ക് ഇപ്പൊ അവസ്ഥന്താ തെറ്റ് മനസ്സിലാക്കിയന്നോണം അപ്പന്തായി അമേരിക്കക്ക് ഗതി കെട്ടിട്ട് ഇപ്പന്തായി പൈസയും കൊടുത്ത് നഷ്ടപരിഹാരം മുന്നൂറ് മില്യൺ ഡോളറ് പൈസയും അവർക്ക് കൊടുത്തിട്ടുണ്ട് ഇത് നിർത്തേം ചെയ്ത് എന്നിരുന്നാലും ഇത്തരം സംഗതികളൊക്കൊന്ന് റീക്കവറായി വ ത് എത്ര നമ്മളീ ചെയ്ത് കൊടുത്താലും ഇതൊക്കൊന്ന് റിക്കവറായി വരണ്ടേ എത്രെങ്ങാണ്ട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടിണ്ടാവും ആയിനക്കൊരു ടൈം എടുക്കും ആ ടൈം വരെയക്കെ എന്താവും എന്താലും ഈ ഒരു വെലക്കയറ്റം പെട്രോളിനായാലും ഇനിപ്പോ ബാക്കി എന്ത് സാനത്തിനായാലും ഇപ്പ പെട്രോളിന് മാത്രല്ല നമ്മളിപ്പോ വീട്ടിക്ക് സാധനം വാങ്ങാ നിക്കാണെങ്കി തന്നെ ഭയങ്കരമായ ഭീമമായ പൈസ എല്ലാത്തിനും പച്ചക്കറിക്കാവട്ടെ ഫ്രൂട്ട്സായിക്കോട്ടെ എന്തിനായിക്കോട്ടെ കാരണം അമ്മള് ഇരിക്കപ്പോ നമ്മള് ഫസ്റ്റേക്ക് യുദ്ധം ചെയുമ്പ നമ്മളെല്ലാരും വിചാരിച്ചിനി അടുത്ത യുദ്ധം നടക്കണ ഇറാനിലോ അമേരിക്കയിലോക്കെയല്ലേ ഇപ്പ ഇന്ത്യയിലുള്ള അമ്മക്ക് എന്ത് സംഭവിക്കാന നമ്മക്കിപ്പം ബാധിക്കണില്ലല്ലോ നമ്മള് സേഫ് ഇല്ലെന്നൊക്കെ നമ്മള് പല ആൾക്കാരും വിചാരിച്ചിനി പക്ഷേ അയിന്റെ അയിന്റാ ഒരു സൈഡ് എഫക്ട് എത്രത്തോളം വലുതാണ് നമുക്ക് യുദ്ധം തുടങ്ങി കുറച്ച് കാലം കഴിയുമ്പ തന്ന നമുക്ക് മനസ്സിലായി തൊടങ്ങി ചെറിയ കാരണം ഇനീപ്പ ഇറാനിനും അമേരിക്കേനും മാത്രല്ല കാരണം നമുക്കറിയാല ഈ ഈ ജി സി സി കൺട്രീലൊള്ള ആൾക്കാര് മൊത്തം നമുക്ക് മെയിനായിട്ട് പറയാണെങ്കില് കേരളത്തിന്റെ മെയിൻ ഒരു വരുമാനം വരുന്നത് ആ ജി സി സിന്നാണ് കാരണം മലയാളികള് ഫുള്ള് പ്രവാസത്തിനും പോയി പ്രവാസത്തെ അവിടുന്ന് നയിച്ചുണ്ടാക്കണ പൈസയാണ് ഇവിടെ കേരളത്തില് ഓ ഓടണ പൈസ മൊത്തം ആ ഒരു സാഹചര്യത്തില് നമ്മള് എന്താ പറയാ ജി സി സീല് മൊത്തത്തിലാണ് ബ്ലോക്കാണ് കോലത്തില് ഒര് യുദ്ധം നടക്കുമ്പോ നമ്മുക്ക് നമ്മള എത്രത്തോളം ബാധി ച്ചിട്ടുണ്ടെന്നുള്ളത് നമ്മള് ആ യുദ്ധ സമയത്ത് നമ്മള് കണ്ട് കഴിഞ്ഞ് നിങ്ങളുടെ ആരെങ്കിലൊക്കെ അങ്ങനെ ജിസിസീല് ആ കൺട്രീല് പെട്ടിട്ട് എന്തേലൊക്കെ പ്രശ്നങ്ങള് നേരിട്ടാരേലുവോക്കെ ഉണ്ടേരുന്നോ ആ സമയത്ത്
അതെ അതെ ഇപ്പൊ ഈ ഇങ്ങനത്തെ പ്രശ്ങ്ങളുണ്ടായ കാലത്ത് ഒരുപാട് ആൾ കാര്യം ഇപ്പ എന്റെ കുടുംബക്കാരനെ ഈ ഗൾഫ് ഇ മേഖല നിർത്തിയിട്ട് ഇപ്പ നാട്ടിൽ സ്ഥിരതാമസം ആക്കിയിട്ട് അവസ്ഥയൊക്കെ ഉണ്ട് അപ്പ തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയാണ് ഈ അമേരിക്ക ഇറാൻ യുദ്ധ ആണ് പക്ഷെ നമ്മൾ കൂടെന്ന് വെച്ചാൽ ഇപ്പൊ പെട്ടെന്ന് പെട്രോളി നമ്മൾ നോക്കുമ്പോൾ പെട്രോളി പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് വാഹനങ്ങളിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് അതോ രണ്ടു തരം ണ്ട് പോ ഭവാൻ ഡീസലുണ്ട് പെ ണ്ട് പക്ഷെ പൊതുവായിട്ട് പ്രധാനമായി ങ്ങളിലും പൊതുവായിട്ട് ഉപയോഗിക്കുന്ന ഇന്ധനം എന്നുള്ളത് അത് സ്വാഭാവികമായിട്ടും പെട്രോൾ ആണ് പിന്നെ അപ്പോ ഇതിനെ പറ്റി പറയുമ്പോ പറഞ്ഞ പോലെഈ ഇത് ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ക്രൂഡ് ഓയിൽ ഉണ്ട് അഥവാ ആ ഒരു ക്രൂഡ് ഓയിൽ നിന്നുണ്ട് അതിന്ന് വേർ തിരിച്ച് വേർത്തിരിച്ചെടുക്കും വസ്തു ആണ് ഈ പെട്രോൾ എന്നുള്ളത് പിന്നെ ഇപ്പോ നമ്മടെ നാട്ടിലെ പെട്രോൾ പമ്പിലക്കെ നമുക്കറിയ അതൊരിക്കലും പൂർണമായ രീതിയിൽ പട്ട പെട്രോൾല്ല അതില് എത്തനോളിന്റെ ഒരു അംശം അണങ്ങിയിട്ടുള്ള ഒരു രീതിയാണ് ഇപ്പോ നമ്മുടെ നാട്ടിലൊക്കെ വിതരണം ചെയ്യുന്ന എന്നുള്ളത് അപ്പോ നമുക്കിപ്പോ പുതിയ സർക്കാർ പുതിയ ഇതുകൊണ്ട് നൂറ് ശതമാനം എത്തനോൾ ഉൾക്കൊള്ളുന്ന പെട്രോൾ വിൽപ്പനൊക്കെ അനുമതി നൽകിയിട്ടുണ്ട് എന്നുള്ള പിന്നെ നമുക്ക് ഗതാഗത ഇല്ല അഥവാ നമ്മ കർ വ വഹനങ്ങൾ നിരന്തരം ഓടുന്നൊ ഒരു ഒരു രാജ ജ്യണ് കാരണം കോടി ക്കണക്കിന് ആളുകളുടെ രാജ്യമാണ് അപ്പോൾ സ്വാഭാവികമായി വാഹന ഗത ഗതാഗതം ഭയങ്കര രീതിയിൽ ശക്തിയാർജിച്ച രാജ്യം കൂടിയാണ് നമ്മുടെ ഇന്ത്യ എന്നുള്ളത് അപ്പോൾ ആ ഒരു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രധാന പാ സ്രോതസ്സള്ളത് അതും പെട്രോൾ തന്നെയാണ് ഇപ്പ പെട്രോളിന്റെ വില വർധനം എന്നുള്ള സ്വാഭാവികം ജനങ്ങളുടെ ജീവിത ചെലവിനെ തന്നെ ഭയങ്കര ഇതി ബാധിക്കുന്നുണ്ട് കാരണം ഒരുപാട് യാത്ര ചെയ്യേണ്ട ആൾക്കാരാണ് നമ്മുടെ നാ നമ്മുടെ ഇന്നത്തെ കാലത്ത്ത്തെ ആൾക്കാരന്ന് പറഞ്ഞാല് പിന്നെപ്പോ വെച്ചാല് ഇനിപ്പോ വേറെ നോ ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് അഥവാ മനുഷ്യർക്ക് മാത്രമല്ല ഇത് പ്രകൃതിക്കും വലിയ രീതിൽ ബുദ്ധിമുട്ടാണ് കാരണം ഈ പെട്രോള് കത്തുമ്പോൾ എന്താ വച്ച അത് ഭയങ്കര പരിസ്ഥിതിയിലേക്ക് വലിയ രീതിയിലൽ മലിനീകരണം ഉണ്ടാക്കിക്കൊണ്ടുണ്ട് ഭയങ്കര മലിനീകരണം അഥവാ നമുക്കറിയാം അതിന്ന് പുറത്തു വരുന് പുക അത് നമ്മുടെ അന്തരീക്ഷത്തിൽ ഭയങ്കര ഇ വായുുമലിനീകര ത്തിലേക്ക് എത്തിക്കണ്ട് പിന്നെച്ചാൽ ഈ പെട്രോൾയുമ്പോ അത് ഒരു നിലക്ക് പെട്രോൾ എന്ന് പറഞ്ഞ പുന ഉപയോഗിക്കാ പറ്റാത്ത സാനം അഥവാ അത് ഉപയോഗിച്ചാണ് കഴിഞ്ഞു പോകും പിന്നെ അങ്ങോട്ട് പിന്നെ നമുക്ക് കിട്ടൂല അപ്പൊ നമ്മള എത്രത്തോളം കരുതിയിട്ട് വേണം മാത്രം വസ്തുക്കൾ ഉപയോഗിക്കുക എന്നുള്ള കാരണം ഒരിക്കലും അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടെടുക്കാൻ പറ്റാത്ത സാധനമാണ് പെട്രോൾ എന്നുള്ളത് അപ്പോ അതിനെ ഏറ്റവും നല്ലത് കണ്ടറിഞ്ഞുകൊണ്ട് ആവശ്യത്തിലേറെ ഉപയോഗിക്കാതെ മിതമായ രീതിയിൽ ഇത്തരം ഇതിനെ ഉപയോഗിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ള പിന്നെ വെച്ച ഞാൻ മനസിലാക്കുന്നു ഇന്ന് ഇപ്പോൾ പെട്രോളിൻ്റെ ഉപയോഗം കുറ ഏറ്റവും വലിയ ഒരു മാർഗം മനസിലാക്കുന്നത് ഇലക്ട്രിക് വാഹനങ്ങൾ ഭയങ്ക രീതിയില എന്തായി കൊണ്ടുവരിയാണെങ്കൻ മനസ്സിലാക്കുന്നത് ഒരു പരിധി വരെ നമുക്ക് ഇത്തരം ഈ ഈ പെട്രോൾ ഉപയോഗം ഭയങ്കര രീതിയിൽ കുറക്കാൻ പറ്റുന്നില്ല ഇ നമുക്ക് ഭാവിയിൽ തന്നെ നമ്മുക്ക് നമ്മുടെ ചുറ്റുപാടിനെ അഥവാ നമ്മുടെ ഈ ഒരു വായുമലിനീകരത്തെ അല്ലെങ്കിൽ ഈ വില കൂടുന്നൊരവസ്ഥയിൽ നമുക്ക് പിടിച്ചു നിൽക്കാനൊക്കെ ഏറ്റവും നല്ലൊരു മാർക്ക് ഞാൻ മനസിലാക്കുന്നത് ഇത്തരം നല്ല രീതിയിയില് ഈ എരട്ട് ഇലട്രിക് വാഹനങ്ങളൊക്കെ ഭയങ്കര ഇതിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് എന്താലും മനുഷ്യരാണ് സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ഇലക്ട്രിക്കിനോട നമുക്കന്നറല്ല വാഹനങ്ങളുടെ ഒരുപാട് പരിമിതി ണ്ട് ഒരുപാട് പ്രയാസങ്ങൾണ്ട് കാരണം പലപ്പോഴും നമ്മള് വീ സോഷ്യൽ മീഡിയലൊക്കെ മനസ്സ് കാണുന്നതാണ് അത് കത്തി പോകുന്നു അല്ലെങ്കി അതിന് ഒരുപാട് പ്ര പ്രശ്നങ്ങൾ കാണ് ണ്ട് അപ്പ എന്തിര്ന്നാലും പരമാ ത് ഉപയോഗിക്കാൻ ശ്രമിക്ക എന്നാലും പെ പെടോളിന്റെ ഉപയോഗം കുറക്കാനുള്ള ഒരു വയി ഞാൻ കാണുന്ന രു ഇത്തരം ഇങ്ങത്തെ സാധനം ഉപയോ- ഗിക്കാന്ന്ള്ളതാണ് അപ്പോ നിങ്ങളേ അഭിപ്രായത്തില് എന്താണ് ഇത്തരം പെട്രോളിന്റെ ഉപയോഗം കൊറക്കാള്ള എന്തെങ്കിലും വഴി ഇങ്ങൾക്ക് അറിയോ
താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഇലക്ട്രിക് വാഹനങ്ങളെ സംഗതി ഒക്കെയാണ് പക്ഷെ ഇങ്ങനെഈ ഒന്നാമഞ്ഞാ ല് ഇലക്ട്രിക് വാഹനങ്ങൾ ഇപ്പോൾ ഉദാരണത്തിനി നമ്മളിപ്പോ ഉദാഹരണം പറയാണങ്കി മ്മളിപ്പോ പെട്രോളള് വാഹനങ്ങളണെ ഒരു പെ്രോൾ വാഹനൽ നമ്മളിങ്ങനെ പോയിക്കൊടുക്കുമ്പോൾ പെട്ടെന്ന് പെട്രോൾ കഴിഞ്ഞൂന്ന് കൂട്ടിക്കോ നമ്മക്കൊര് അട്ത്ത സ്ീ ര പെട്രോള് കയ്യാനായി ആ ഒരു സമയ സമയത്ത് നമ്മള് എന്താക്കാ നമ്മപ്പോ പമ്പിലേക്ക് ചെന്നിട്ട് പെട്രോൾ അടിച്ചാണ്ട് പിന്നെ യാത്ര തുടര ഇതേ സ് ടൈംസയിം അവസ്ഥ ഈ ഇലക്ട്രക് വൺ പോകൻ പെട്ടന്ന് നമ്മളെ ചാർജ്‌ കഴിഞ്ഞാൽ പിന്നെമ്മക്ക്എന്തയ്യില്ലാ ഒരു എമർജൻസി സിറ്റുവേഷൻ ആണെങ്കി നമ്മക്കന്തയില്ലാ പെട്ടന്ന് ചാർജയ്ത് പോണ ഓപ്ഷനില്ല നമ്മക്ക് പിന്നെ നമ്മളോരു അരമണിക്കൂറല്ല മുക്ക മണിക്കൂർ നമ്മളോട് വെയിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം അത്തരത്തിലുള്ള ഒരു പ്രശ്നംഈ നേരിടുണ്ട് അതുപോലെ തന്നെ പിന്നെ ഇതിന്റെ ഈ ഒരു എന്താ പറയാ ഇലക്ട്രിക് വണ്ടികള് പ്രത്യേകിച്ച് എന്താ പറയാ ഡാമേജ് ആണ കാര്യങ്ങള് പിന്നെ അയ്ന്റെ മെയിന്റനൻസ് ഭയങ്കര ചെലവും കാര്ങ്ങളൊക്കെ ള്ള വേര്ന്ന സംഗതിയാണ് ഈ ഇലക്ട്രിക് വണ്ടി വർണ ത് അതായത് ഒരു സാധാരണ ഒരു സാധാരണക്കാരനെ എന്താക്കയില്ല ആ ഒരു സാധണക്കാരനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഭയങ്കരമായ ഒരു തടസ്സം നേരിടുന്ന സംഗതി കൂടിയാണ് ഈ ഒരു ഇലക്ട്രിക് വാഹനം ന്ന്ള്ളത് ഇനി നേരെ മറിച്ചോരു പെട്രോൾ വാഹനാണെങ്കിൽ നമ്മക്ക് എന്ത് യ്യാം സ്മൂത്തായിട്ട് ഒരു മിഡിൽ ഫാമിലി ആൾക്കാർക്കത് എന്തയ്യാ ഹേ യാത്ര തുടങ്ങ യാത്ര തുടരാനൊക്കെ പറ്റിയ സാഹചര്യം ഉണ്ടായിരിക്കേ ഇത്തരം വിഷയങ്ങളിലേക്ക് ഇത്തരം ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറാന് മാറി ചിന്തിക്കാ ന്നുള്ളത് കുറച്ച് പ്രയാസം നിറഞ്ഞ സംഗതിയാണ് എന്നിരുന്നാലും ഈ ഒരു സംഗതി ഹേ ആ ആ ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കൊക്കെ പതറി പ്രതി ഒരു പരിഹാരം കണ്ടുകൊണ്ടുർണ്ണ എന്തെലോക്കെ ഐഡിയാസ് നമ്മൾ കൊണ്ടുവരികണ് ആണെങ്കിൽ എന്ത്കൊണ്ടും പെട്രോൾ വാഹനങ്ങളെക്കാളും നല്ലത് ഇലക്ട്രിക് വണ്ടികൾ തന്നെയാണെന്നാണ് എന്റെയോരു അയ്പ്രായം കാരണം നമ്മള് പറഞ്ഞ പ്രകൃതി സംരക്ഷണത്തെ ആ ഒരു മേഖലയിലേക്ക് എടുത്ത് നോക്കാണങ്കി കൂടെ നമുക്ക് എന്ത് ചെയ്യാ ആ ഒരു ഭാഗത്ത് കൂടി ചിന്തിക്കുന്നതിനോ ആ ഒരു വിഷത്തിലൂടെ ചിന്തിക്കുമ്പോളും നമുക്ക് ഈ ഒര് സംഗതി കിട്ടും എന്നിരുന്ന എന്നാണ് നമ്മയെ ടെ ഈ ഒരു വിഷയത്തിൽ നമ്മളൊരു അഭിപ്രായം അതായത് നമക്ക് ഈ വിഷയത്തെ പറ്റി നമ്മക്ക് പിന്നീട് സംസാരിക്കാം ഓക്കെ അല്ലേ നമക്ക് പിന്നെ വൈന്റപ്പയ്യല്ലേ നമക്ക് പിന്നീട്സംസാരിക്കല്ലേ
കാര്യാണ് നമ്മക്ക് ഒരു പാട് സംസാരിക്കാന്ള്ളേ വിഷയാണ് ഇ പെട്രോളാണെങ്കിലും അയ്ന്റെ പാട് ബുദ്ധിമുട്ടുകളും നമക്ക്ണ്ട് അത് ഇലക്ട്രിക് ആണെങ്കിലും അയ്ന്റെ ഒരു പാട് ബുദ്ധിമുട്ട്ണ്ട് കാരണം ഇങ്ങള് എടുത്ത് നമക്ക് അവസാനിപ്പിക്കാ ചെറിയ കാര്യം കൂടി പറഞ്ട്ട് ഇത് പൈസ ഇണ്ടെങ്കി ഞമ്മക്ക് എത്റിം ഇങ്ങനെ സമയം ഞമ്മക്ക് കൊകൊർക്കാ ക്കാന്ന്ള്ളാ പൈസ ഉള്ളവർക്ക് എന്താവാ ഇത്രം പെട്രോളടിച്ചിട്ട് വാഹനം ഓടിക്കാ പൈസ ഇല്ലാത്തവരെ സംബന്ധിചെട്ത്തോളം കൊർച്ച് വെയ്റ്റ് ചെയ്യേണ്ടി കൊർച്ച് കാത്തിരിക്കേണ്ടിവരുന്ന്ള്ളതാണ് എന്താ നമക്ക് എന്താ പിന്നെ ഒരുപാട് സമയം കിട്ട്മ്പോ നമക്ക് സംസാരിക്കാ ന്നട്ട് നമക്ക് അവസാനിപ്പിക്കാ